കേക്കണ്ടോ?
ആ കേക്ക്ന്ന്ണ്ട്.
എന്താ വർത്താനം സുഖല്ലേ?
ഓ സുഖം. എന്താങ്ങളെ പാട്?
ആഹ് എന്തയ്യാ പഠിക്കാ? അല്ല ഞാൻ പഠിക്കാ.
എ പഠിക്കാ. അ ഞാന് ഹൗസ് വൈഫാ.
ആഹ് ആഹ് ഞാൻ പ്ലസ് ടു പഠിച്ചോണ്ട്ക്കാപ്പൊ.
ഓഹ് പ്ലസ് ടു ല്ലേ? ഉം. ഏതാ എട്ത്തേ? സയൻ ച്ചാ.
അല്ല ഞാൻ കൊമേഴ്സ്
ഉം ഏഹ് ഞാനും കൊമേഴ്സേനും. കൊമേഴ്സേതാ? കൊമ്
ഏഹ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആ മാക്സ് ഇല്ല, മാത്സ് അല്ല, കമ്പ്യൂട്ടർ.
കമ്പ്യൂട്ടർ സയൻസല്ലേ?
ആ.
ഇവരെന്താ വീട്ടിലാരക്കയാള്ളെന്നിട്ട്.
വീട്ടില് ഇമ്മ ഇപ്പ പിന്നെ അനിയനു ഒരു അനിയത്തിയുണ്ട്.
ഏഹ് ഇയ്യാ വല്ത്?
ആഹ് ഞാൻ മൂത്തെ.
ആ
ഇങ്ങളെ വീട്ടിലോ?
ഇന്റെ വീട്ടില് ഞങ്ങൾ ആറാൾക്കാരാണ്. ഒരു കാക്കയും മൂന്ന്, താത്താരും, ഒരഅനിയത്യം.
നിനക്ക് കുട്ട്യേള്ണ്ടോ?
ആഹ് ഒരാള്ണ്ട്. അങ്കനവാടീലാ.
ആഹാ പോവാൻ മടിയുണ്ടോ?
ഉം ഇപ്പൊ ഇക്കൊല്ലം ചേർത്തീതാ. ഭയങ്കര മടിയാ ഓല, എന്നൊക്കെ, പററഞ്ഞു, വേഗൊക്കെ, എടുത്ത്, വലിച്ചെറിയു
ആ ഇവിടെ അനിയത്തി കഴിഞ്ഞേ ഉള്ളേര്ന്നു. ഇപ്പൊ എൽ കെ ജി യിലാണ്. ആ, അവൾക്കിന്നെ, മടിയില്ല, അവള്, ഇങ്ങനെ, ഒരു രണ്ട് കൊല്ലം, നേഴ്ച്ചറി, പോയതാ ഭയങ്കര, ഇഷ്ടാ പോവാന്, പിന്നെ, നീക്കാൻ, മടിയാണ്, രാവിലെ വണ്ടി, വരുല്ലോ, നേരത്തെ, വണ്ടി, വരും. അപ്പം ഓളാദ്യേ പത്ത് പതിനൊന്ന് മണിക്കാ ണീക്കാ. ഹലോ.
ആഹ്.
ക്ക്. ആ അപ്പോള് പത്ത് പതിനൊന്ന് മണിക്ക് എണീക്കുമ്പോ ഇപ്പണീക്കാൻ മടിയാ.
ആഹ്
ഹലോ കേക്ക്ണ്ടോ?
ആഹ വേറെന്തൊക്കെയ, എന്നിട്ട്?
ആഹ
ഹലോ
ആഹ് കേക്കിണ്ട്.
ഹലോ.
ഹലോ
ഹലോ
ആ
ഹലോ
ഹലോ കേക്ക്‌ണില്ലാ ഹലോ
അലോ കേക്ക്‌ന്ന്ണ്ടാ
ആ കേക്ക്‌ണ്ടല്ലോ ങ്ങക്കേക്ണില്ലാ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേക്ക്‌ണില്ലാ
റെയ്ഞ്ചിന്റെ ഇഷ്യുണ്ടവ്ടെ ഹലോ
ഹലോ
ഹലോ കേക്ക്‌ണ്ടോ ഹലോ കേക്ക്‌ന്നില്ലേ